ആഹ് ഹലോ
ആഹ് വിശേഷം
എന്താ പണികളൊക്കെ കൈഞ്ഞോ
ഇല്ലട
അലൊ പണികളൊന്നും കഴിഞ്ഞില്ല
ആ ആഹ് ആഹ കേക്ക്‌ന്ന്ണ്ട്
പണികളൊന്നും കഴിഞ്ഞില്ലടാ ഞാനിന്ന് സ്പെഷ്യല്ണ്ടാക്കാ അവിടെന്താ സ്പെഷ്യല്
ഇവിടെന്താ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയൊണ്ട് ഇന്ന് നമ്മ തേങ്ങാച്ചോറ ഇണ്ടാക്ന്നത് അതുപോലെ ബീഫുണ്ട് ബീഫ് വരട്ടിയത് ആ ആഹ് ഏറച്ചി വരട്ടിയതും പിന്നെ പരിപ്പ് കറി പപ്പടും അങ്ങനെ
ആഹ നല്ലതാണ് ഞാന് പിന്നെ മോനോട് ചോയ്‌ചപ്പളേ ഇനിക്ക് ഇവിടെ രാവിലെ ജോലിക്ക് പോണോണ്ട് എറചി കിട്ടാറില്ല രാവിലെ അപ്പൊ ഞാന് എ ച്ചി വാങ്ങന്നാ വിചാരിച്ചേ അപ്പൊ മോനോട് ചോദിച്ച പ്പം മോൻ പറഞ്ഞു ആ ഈ കുട്ട്യാൾക്ക് മന്തിയാണല്ലോ ഇഷ്ടം
ആ അതെ അതെ അവർക്ക് അങ്ങനത്തെതാണ് ഇഷ്ടണ്ടാവ
ആ അപ്പ ഞാന് അപ്പൊ ഇക്ക പറഞ്ഞ് മന്തി വാങ്ങാം അപ്പം മന്തി ആവുമ്പ പിന്നെ ബീഫ് വാങ്ങിയാൽ അത്ങ്ങട്ട് ഇനിക്ക് ഗ്യാസ്മൽ ആവുന്നോണ്ടേ അത്ങ്ങട്ട് വേവിക്കൊക്കെ വേണല്ലോ. അപ്പൊ ഞാന് ചിക്കനാ വാങ്ങിച്ചത് ഞാനിത് വരെ ഇണ്ടാക്കിട്ടില്ല ക്ഷെ അത് ഇണ്ടാക്കിയാ ചെൽപോ നല്ല രസ ആഹ് അറിയ അറിയാ
ഉം അത് ശരി ഞാനിന്നിങ്ങനെ വിചാരിക്കാര്ന്നേ ആഹ് നിന്റെ വീട് വീട്ടിലോട്ട് വന്നാലോ ന്ന്ങ്ങനെ വിചാരിച്ചു ഇന്ന് രാവിലെങ്ങനെ വിചാരിച്ചു ഒരു ദിവസം നിന്റെ വീട്ടിലോട്ട് വന്നാലോന്ന്. ഈ സ്പെഷ്യലായിട്ട്ന്തേ ങ്കലൊക്കെണ്ടാക്കി തരൊ
ഓ ഇപ്പ ഇൻക്ക് സ്പെഷ്യൽ ണ്ടാ ഇനിക്ക് കഴിയയാണെങ്കി ഞാൻ ഉണ്ടാക്കി തരും ഓരോ ദിവസം ഓരോ
മൂടണോ ആ അല്ല പിന്നെ പേടി സ്പെഷ്യൽ ഉള ഇണ്ടാക്കാൻഴിഞ്ഞിട്ടല്ലോ നമ്മുക്കിപ്പോ എപ്പോഓർഡർ ചെയ്താലും സാധനം വീട്ടിലെത്തുല്ലോ ആ അതൊന്നരു സുഖണല്ലോ
നമ്മുക്ക് അവരെയൊക്കെ വിളിക്കാം
ആ അതെ അതെ
നല്ല രസല്ലേ കൊറെയായില്ലേ ഇനിയിപ്പ ഡിറ്റേഷൻ കയിഞ് കയ്യാറായി
ഇനിപ്പ കൂടാൻ കഴിയല്ല ഉണ്ടാവില്ല ഇപ്പൊ കൂടിയാലും നമുക്ക് കൂടാം അത്രേ ഉള്ളൂ പിന്നെയൊക്കെ കണക്കായിരിക്കും
അതെ അതെ ഞാന ഇന്നേ രാവിലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ എൻറെ സിസ്റ്ററിനെ വിളിച്ചിരുന്നേ അപ്പൊ എന്റെ
ആഹ് ജാതക ആ
അപ്പൊ അവള് പറയാണ് പിന്നെ ഏ അവളുടെ മോൻ ഇന്ന് രാവിലെ തന്നെ രവിലെനമ്മൾ പുറത്ത് അടുപ്പ് മൂട്ടുവല്ലോ പുറത്ത് കല്ല് വെച്ച് അപ്പോ അവള് ചോറ്ണ്ടാക്കാൻ വേണ്ടി വെറുതെ പെറത്തുനിന്ന് കൗതുകത്തിന് അങ്ങനെ അടുപ്പ് വെച്ച് അപ്പോ മോൻ എന്ത ചെയ്തു മറ്റേഅതി മോ ഒരു കടലാസ്മോ തീ ആയിട്ട് അല്ല കടലാസില് തീ ആക്കി കണ്ട് അതെ ആലം കാ കിണറിന്റെ വലമൽകൊണ്ടയിതീ ഇട്ടു
ആ അ അള്ളാ
മ എന്നിട്ട് പിന്നെ ആള് അപ്പം മൊത്തം കത്തി കയറൊക്കെ കത്തി മോട്ടർ കീണറ്റിലേക്ക് വീണ്ഇപ്പ മോട്ടർ ഒരു ദിവസം മുവെള്ളത്തിലായി അപ്പൊ വെള്ളംല്ലന്ന് പറഞ്ഞുേ മാ ഞാൻ പറയാ ആ കാര്യത്തില് നല്ലണം ശ്രദ്ധ വേണം
അതെ അതെ ഇപ്പൊ ആ തീ അവിടെ മേലോട്ട് വരില്ലന്ന് അവിടെ കണ്ടു അതിപ്പോ എന്തോ ഭാഗ്യ എല്ലാർക്കും മറ്റേതാ മേലോട്ട് പിടിച്ച പിന്നെ ഇപ്പോ കുട്ടിയും കൂടെ ജീവൻ വരെ അപകടമാണല്ലോ അത്
ആ അപ്പൊ പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ മോട്ടർ വീണാസൗണ്ട് കേട്ടപ്പോ ആള് വിചാരിച്ചു മോൻ കിണറ്റിൽ വീണന്ന് വിചാരിച്ചു
ഉം ഉം ചെറിപ്പ് ഇല്ലാ
ആരാവിലെ തന്നെ ഇൻക്ക് അങ്ങന ഒരു വാർത്തകോട്ടപ്പാ ഇനിക്ക് ഭയങ്കര ഷോക്കാ ആായി പോയി അങ്ങനെയല്ല മക്കളെ കര്യത്തിൽ നമ്മള് എത്ര
സ്കൂൾ പൂട്ട് ആകുമ്പോ കുട്ടിളാ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം മറ്റേ നമ്മള് അവരെ സ്കൂള് പോകൻ വീട്ട് വരാ പിന്നെ എവിടുക്കും പോവാൻ ടൈം മില്ലല്ലോ ഇനി ഒ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പുറത്തിറങ്ങി കളിക്കാന്നല്ലാതെ ഇപ്പൊ ഫുള്ള്അവർക്ക് ഒഴിവാക്കും അപ്പോ ആ അവരിങ്ങനെ പുറത്തുകൂടി ആതിൽ ഇതിലും നടന്ന് നല്ല പേടിയണിപ്പോ ഇപ്പൊ ഇപ്പടുത്തരു വാർത്ത ഇന്ന് കേട്ടത് നാലാളെങ്ങാന ഇടിമിന്നലേറ്റി മരിച്ചത്
മരിച്ചു അവര്എന്തോ ആ വ്യൂ പോയിന്റ് എന്തോ കാണാൻ
ആ സങ്കടം വെരാ അത് കേട്ടിട്ട്
അതെ അതെ മഴ മഴ വന്നിട്ട് പറയാ ആ ഞാന ആദ്യം കേട്ടില്ല ഒരാൾക്ക് പരിക്ക് പറ്റി അപ്പോ ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടു
ഏഴ് ആള് പോയിലോ അയില് നാലാളാണ് മരിച്ചത് അതില് മൂന്ന് ആദ്യ ആറു പേരെ കിട്ടിയത് പിന്നെയാണ് അതിൽ ഒരു ജീവൻആരോ ഒരാള് പറഞ്ഞു ഒരാളും കൂടെ ഉണ്ടന്ന് പറഞ്ഞ അപ്പം അവിടെ നിന്ന സ്ഥലത്ത നിന്ന് എത്രോ മീറ്റർ അകലെയാണ് ആളെത്തിയത് അതായത് മിന്നല ഏറ്റിട്ട് തെറിച്ചതായിരിക്കും ആ ആ അതെ ഒന്നാമത്ത പ്പഹ ഈ മഴക്കാലൊക്കെ ആവുമ്പോ നമ്മൾ ആശ്വദിക്കാന എന്ന് പറഞ്ഞിട്ട് കാര്യല്യ നമ്മുടെ ജീവൻ തന്നെ ഭീഷ നെണല്ലോ അതൊക്കെ പിന്നെ ഒരു പ്രായത്തിലില്ല കുട്ടികളോട് പറഞ്ഞിട്ടും കാര്യല്ല അവ അവർക്ക അതൊക്കെ ഒര് ഹെ ഒരു ധൈര്യം കാണിക്കുന്നത് പോലെയാണ് അങ്ങനത്തെതൊക്കെ ചെയ്യുമ്പോൾ
അതെ അതെ പിന്നെ അവര് പറഞാണും കേക്കില്ല മഴയുടെ മാഴ യുടെ സ ആഉമ്പ പ്രത്യേകിച്ച് അ അവിടെ ഒരു മരങ്ങൾ ഇല്ലാത്ത സ്ഥലം ആയോണ്ടാണ് മരങ്ങൾള്ളസ്ഥലം ആഉമ്പം അത്ര പെട്ടന്ന് ഇടിമിന്നൽ ഏൽക്കില്ല.
ആഹ് ആഹ് മരങ്ങളിലൂടൊക്കെ അങ്ങനെ പോവായിരിക്കു ല്ലെ അതെ ഞാനിപ്പോ കേട്ടിരുന്നു അപ്പൊ എനിക്കൊരു ഡൗട്ട് ട്ട് ണ്ടായിരുന്നു അതാ ഞാൻ ചോദിച്ചത് ട്ടോ. ഈ മരങ്ങളില്ലാത്ത സ്ഥലത്ത് ഇടിമിന്നൽ ഏൽക്കുംന്ന് പറ
അതെനിക്കും അറിയില്ല അത് പിന്നെ പറ ആ ഒരു വിദ്യശക്തിയാണ് എൽ ആഹ
ഏഹ് എന്താ
അത് ഇടിമിന്നൽ എന്ന് പറഞാ വൈദ്യതി പോലത്തെ സംഭവമാണല്ലോ
ആഹ ആഹ ആ അതെ ആഹ പറഞ്ഞോ കേൾക്കുന്നുണ്ട്
ആഹ ഇടിമിന്നൽ എന്ന് പറയുമ്പളേ വ വൈദ്യുതി പോല ത്തഒരു സംഭവം ആണല്ലോ പ്പം അമ്മള് അമ്മളിപ്പോ ഷോക്കേ ചോരൊക്കെ നമ്മൾ എന്ത് ചെയ്യ മരത്തോണ്ട അടിച്ച് അങ്ങനൊക്കെ തള്ളിടും എന്നൊക്കെ പറഞ്ഞി ക്കിഅറിയില്ല ട്ടോ ശരിക്കും ലോജിക്കാണോന്ന് എനിക്കറിയില്ല
പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളാആവുമ്പോളെ ഇടിമിന്നൽ ഹി അങ്ങനെ ഉം അതെന്തേലുമൊക്കെ ആയിരിക്കും
ആ തട്ടി പോവാനും ആഹ് തട്ടി പോവാനോ ഒരു സ്ഥലം ഇല്യല്ലോ നേരണ്ട് ഉം ശരീരത്തിക്കാണ്ട് വെരല്ലേ
ഉം ഉം ശരിയാണ് അങ്ങനൊക്ക തന്ന
ആഹ് പ്പൊ കുളത്തിലൊക്കെ വെള്ളം തോട്ടില് വെള്ളം കൂടീണോന്നൊക്കെ നോക്കാനേ മക്കൾ പോവും അവര് ഉണ്ടല്ലോന്ന് പറഞ്ഞ് പോവും പിന്നെ അതുമല്ല ഈ മ മക്കള എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെർതെ അവർ തള്ളാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല വെർതെ ഇങ്ങട്ട് അങ്ങോട്ടും താവുമ്പോ അവ തമാശക്ക് ച്ചെൽപ്പം വീണ് പോവും വീണ് പോയാൽ മറ്റു കുട്ടികൾ ഒന്നും പറ്റില്ല പക്ഷെ ച്ചെ പറഞ്ഞാ കേക്കാത്ത മക്കള് ചെയ്യണതാന്ന് വിചാരിച്ചിട്ട് നമ്മള അങ്ങനെ നോക്കിന്നാല് അ അമ്മള് വിട വിട വിട വിടാതിരിക്കാ നല്ലത് കാരണം അവര് ച്ചൊരു മാശി പിടിക്കും കാര്യക്ക് സങ്കടം വരുന്നല്ലേ ഉള്ളൂ
പക്ഷെ നമ്മുടെ അകത്ത് വീട്ടിൽ നിന്നാണല്ലോ അപ്പൊ വേം ഒന്നും പറ്റൂലന്ന ഞാനിപ്പോ ഈ വാശിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാനൊരു വാർത്ത കണ്ടു ഒരു പത്ത് വയസ്സായ മോൻ ഒരു ഇരുനിലബൽടി ബിൽഡിങ്ങിന്റെ മേലെ നിന്നിട്ട് അടിയിലോട് ചാടാൻ നിക്കാണ് അപ്പൊ അടിയിൽ കുറേ ആൾ കൾ ണ്ട് പോലീസ്ണ്ട് അതുപോലെ നാട്ടുകാരൊക്കെ ഇണ്ട് അപ്പൊ എന്ത പ്രശ്നം എന്ന് വെച്ചാല് ആളുടെ കയ്യിന്ന് ഫോ ഫോണ് വാങ്ങിയതിന് അപ്പോ അത് ആഹ് ഫോണിന്റെ അഡിക്ഷനാണ്.
അതെ അതെ മക്കക്ക്ന്ന് പറഞ്ഞ ഫോണ് ഫോണ് ഇപ്പ ഞാൻ എന്റെ സിസ്റ്ററിന്റെ മക്കൾ തന്നെ നല്ലോണം ഫോണ്മ്മ കളിക്കും ഫോണമ്മ കളിക്കും പറഞാ ഇപ്പൊ പത്താം ക്ലാസ്സിത്തെ എസ് എൽ എസ് എൽ സ് വരാനൻ ഇരിക്കാണ് ഒര് ഒര് ഒരാള് ആഹ് അപ്പം ഈ മറ്റേ എന്താ പറയാ ഫ്രീ ഫയറോ ഫീ ഫയറോ അങ്ങനെന്തോര്
ആഹ് ആഹ് എന്തൊക്കെയോ അങ്ങനെ ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ
ഗെയിമ് ന്ന് പറയണത് തന്നെ നമ്മള് അതൊരു അടി ഡിക്ഷൻ ഉള്ള ഒരു ഗെയിമാണ് വളരെയധികം അഡിക്ഷൻ ഉള്ള ഗെയി അത് അവന അവിടെ ഞങ്ങൾ ഉം ഗാതറി കൂടുന്ന ഒരുമിച്ച് കൂടുന്ന സമയത്താലും അവൻ ഇത് കളിക്കുന്നത് കാരണം അവര് ഓൺലൈലാണ് ഇത് കളിക്കുന്നത് അപ്പം അ കളിക്ക കാരണം അവന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും ജോയിൻ ചെയ്യാന് പിന്നെ ഇവിടെ ഞാ എനിക്ക് വേറെ സ്റ്റെപ്പ് വേറെ താത്താരെ മക്കളും അവര് കെർച്ചുമ്പാടെ ചെർതാണ്. ഒര് ഒരേ ഏജെല്ല അവര് കെർറച്ചുംകൂടി ചെറിയെ കുട്ട്യാളാ.
പുള്ളാര് ആഹ് ക്ഷേ അവരും ഇതെല്ലെ കാണുന്നത് അപ്പൊ അവരും ഇതിന് അ സ്വാഭാവികായിട്ടും അയിലോട്ട് അവരും പോവൊല്ലോ.
ആഹ് അവര് അവര്ന്ന് പറയുമ്പോ ഒരു റൂമിലിരുന്നിട്ട്. ഞാനെപ്പഴും ശ്രദ്ധിക്കും ഒരു റൂമിലിരുന്നിട്ട് ഇവര് മൂന്നാളെ കയ്യിലും ഫോണ്. അവര് ക എന്താ പറയാ പൗഡറെക്കെ കയ്യിലാക്കിയിട്ട്. അവർക്കിങ്ങനെ.
ആഹ് സ്മൂത്തായിട്ട് ആഹ് സ്മൂത്തായിട്ട് ടച്ച് വരാനാണത്
അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പൊ ഞങ്ങളൊരു ദിവസം നോക്കുമ്പോ പൗഡറ് കാണാനില്ല ഓട്ക്കോ പോവാനും വേണ്ടി നോക്കുമ്പോ ഫൗഡറ് കാണാനില്ല അപ്പം ആള്. അപ്പോ അ പൗഡറവിടെ ചോദിച്ചപ്പേ കാണാനില്ല അപ്പൊ നോക്കുമ്പോ അവര് കളിക്കണേന്റെ. അവിടെവിടോണ്ട് പിന്നെ പിന്നെ ഞങ്ങളിത് കാണ് ണത് അപ്പന്താച്ചാല്. മക്കളൊക്കെർഞ്ഞാ ഭയങ്കര അഡിക്ഷൻ. ഇപ്പൊന്ന് ഫോൺ വിളിക്കുമ്പളും അ മോ ചെറിയ മോന് ചോദിക്കാ ൻക്ക് ഫോൺ തന്നോളിം ൻക്ക് ഫോൺ തന്നോളിം വാശി പിടിക്കാണ് അപ്പന്നോ ന്റെ മക്കള് ഫോൺ വാങ്ങാറില്ലേന്ന് ഞാൻ പറഞ്ഞു ൻ്റെ മക്കള് ഫോൺ വാങ്ങാറില്ലാന്ന് ഞാൻ കൊടുക്കാറുല്ലാ.
ആഹ് അതെ അന്നാമ്മള് കൊടുക്കാഞ്ഞാ പിന്നവർക്ക് കിട്ടൂലല്ലോ. ഒന്ന് കരയുമ്പേത്തിന് കൊടുത്താല് അഹ് പിന്നെ അവർക്ക്. ചേലാവും ചെയ്യും അങ്ങനെ അങ്ങനെ കിട്ടുന്നുള്ളത് അവർക്ക് മനസ്സിലാവും.
അതെ അതെ അവര് വാശി പിടിച്ച് കരഞ്ഞേട്ടെ.
അതാ ഞാൻ പറഞ്ഞത് കരഞ്ഞ് നീച്ചൊന്നും വരില്ല. കരഞ്ഞാ കൊർച്ചേരാം കരയും പിന്നെ അവര് നിർത്തി പോയ്ക്കോളും
അതെ അതെ അവര് കരഞ്ഞാലും അവർക്കൊന്നും വരൊന്നുല്ല. പക്ഷേ ഫോൺ കൊടുത്ത് അതിന്റെ അടിക്ഷനായാല്. ഭയങ്കെരെ ബുദ്ധിമുട്ടാവും അപ്പള് വേറെ സ്ക്രീൻ ടൈമില്ല.
ആഹ് അതുപോലെ നമ്മളിപ്പോ. എന്താ ഇതും ഏഹ് ഇപ്പന്നാരെ അടുത്തൊരു വാർത്ത കേട്ടില്ലെ ഒരു കുട്ടി ആത് മഹത്യ ചെയ്തത് ചെറിയെ മോനാണ്. മോനോ മോളോ ൻകറിയില്ല ചെറിയെ കുട്ടിയാണ് എന്ത് ഫോണ് കൊടുക്കാത്തെയിന് ഫോണ് വാങ്ങി വെച്ചതിന് അതിന് ക്കാത്മഹത്യ ചെയ്യാന്നറിയുമ്പോ അവരത്രയും ഫേണായ് റ്റ അത്രയും അറ്റാച്ച്മെന്റ് ഫോണായിട്ടാണ് വേറെ. രക്ഷിതാക്കളുയിട്ടുള്ള അറ്റാച്ച്മെന്റിലേറെ ഫോണാ യിട്ടാണ് അവരുടെ അറ്റാച്ച്മെന്റും. അത്രയും സമയം അവര് അവര് ചെലവയിക്കുന്നതൊക്കെ ഫോണായിട്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ വരു ന്നത് ആത്മഹത്യന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ തോന്നണെങ്കിൽ അവര ത്രീം അതിനഡിക്റ്റായിട്ടല്ലെ.
അതെ അതെ. പിന്നെന്നർഞ്ഞാല് ഇപ്പം മക്കൾക്ക് മക്കൾ മ്മളോട് ഉം അ മ്മ ഉമ്മ ന്തേലും നമ്മള് ഫോൺ കാണേൽ താ അമ്മക്ക് അവര് തെറ്റി പോകുമ്പോക്ക് വാതിലടക്കാൻ മ്മക്ക് പേടിയാ. ഇവരെന്താ ചെയ്യണെ.
ആഹ് അതെ അതെ എന്താ ചെയ്യാന്ന് നമ്മക്ക് അറിയൂലല്ലേ.
ചെറിയ കുട്ടികള് വരേ മറ്റെ ജാനലില് തൂങ്ങി മരിച്ചാ അങ്ങനൊക്കെ മ്മക്ക് കേക്ക്ണതന്നെ നമ്മക്ക് വെഷ്മാണ്.
നമ്മടെ നമ്മടെ കുട്ടിക്കാലവും ഇപ്പത്തെ കുട്ടികളുടെ കുട്ടിക്കാലവും കൂടെ ആലോയ്ക്കുമ്പോ അവരുടെ ഇപ്പഴത്തെ ഈ ഒരു ചിന്താഗതി നമുക്ക് ഇപ്പളാ വരുന്നത്. നമ്മളീപ്രായായെ നേശ ആൾ ഇവര് ചെറിയ പ്രായത്തിലേ ഇങ്ങനെയുള്ള ചിന്താഗതിയും കൊണ്ടാ നടക്ക്ണത്.
അതെ അതെ നല്ലോണം ഇപ്പഴത്തെ മക്കളെ നമ്മള് പേരന്റിങ് ചെയ്യുന്നതില് നമ്മള് മ മാതാപിതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം
ഓക്കേ അങ്ങനാ ണ്ട്. കാര്യങ്ങളൊക്കെ നമക്ക് എന്താ ആഹ് ഓക്കേ ഓക്കേ ശരി
ഉം